ഹലോ
ആഹ എവിടാ ടി
വീട്ടില്
ജോലി ചെയ്തു വന്നോ
ഉം വന്ന്
ഉം ചേട്ട ൻവന്നല്ലേ
ഇല്ല
എത്ര മണിയാകും വരാൻ
എട്ട മണി
അത്ര നേരം നീ വീട്ടി ഒറ്റക്കി രിക്കുവോ
ഉ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കും
ആഹ് വീ സ്വന്തം വീണ്ടി പോാറില്ലേ
ഇടയ്ക്ക് പോഓടി
അവൻ എവിട യാത്ര ചെയതാന്നോ
ഉം
ഏ ഞാൻ ആ് ഞാൻ കണ്ടു ഞാൻക്ക ഇപ്പം രണ്ട മൂന്ന്ു പേരെ എനിക്കറിയാവുന്നൊരു അതിന്റെ ഇ്തിട്ടേക്കുന്ന കണ്ടു
ഉം കോളേജിൽന്ന് അവര എല്ലാരൂ ടങ്ങാണ്ട് പോയതാ
ആഹ നീ എപ്പ വന്നു പോയിട്ട്
ഉ കൊറച്ചു നേര ആയി
ഭർത്താവിൻ്റെവിടി പോവാറില്ലേ
പോൂവും എടയ്ക്ക്
അച്ഛൻ മരിച്ചിത് എന്തു വരുന്നു പിന്നെ അമ്മായിമ്മ മിണ്ടിയോ
മിണ്ടുവ ഒക്കെ ചെയ്യുവടി പിന്നെ കാണുമ്പോ മിണ്ടു അത്ര ഒക്കെ തന്നെ
ഇപ്പ ഭർത്താവ് മരിച്ചേന്റ വിഷമമൊക്കെ മാറിയൊ അവർക്ക്
വിഷമം ഉണ്ട് ഇപ്പ ഒറ്റക്കല്ലേ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്
എളേ മകനെന്തേ
അവൻ ജോലി സ്ഥലത്താ
പൊറത്താന്നോ ആഹ് ഇപ്പൊ ഇവർക്ക് ജോലിയുണ്ടോ
ഇപ്പൊ പോന്നില്ലേഎങ്ങും നീ
അപ്പൊ പിന്നെ പൈസയുവൊക്കെയോ
യെടി
പൈസയൊക്കെ
ആഹ് ഇപ്പൊ ഒരാഴ്ച കൊണ്ടാ പോവാത്തെ ഇനിയിപ്പോ ഇവര് രണ്ടുപേര് ആരേലുവൊക്കെ കൊടുക്കുവായിരിക്കും
ഉ ഇവരെ ന്ത്‌ട്ടാടി കൊടുക്കുക വല്ലാതെ നിന്റെ ഭർത്താവെന്തിനാ കൊടുക്ക്ന്നേ
ആ കൊടുക്കണ്ട ആവശ്യല്ല പ്പ കൊടുത്താലു ല്ലെങ്കിലും ഓരോന്ന് ആൾക്കാര് പറയുവ നിങ്ങള് എല്ലാരൂടാന്നോടി ചേച്ചീടെ കൂടെ ഹണിമൂൺ പോയത്
എടി ഞാൻ പോന്നില്ലന്ന് വിചാരിച്ചടി അപ്പം അവരുടെ ഒരു ഒരു എന്തുവാ കസിൻസ് ണ്ടായിര്ന്നു
ഉം
പിന്നെ ഒരു ചേട്ടനും ചേച്ചിം പിന്നെ ഞാനും മറ്റേ എന്റെ മറ്റേ അനിയന്ല്ലേ
ആ മൻസ്സിലായി
അവനു ണ്ടായിരുന്നു അപ്പൊ ഞങ്ങളില്ലാ പറയില്ലടി വാ മ്മക്കൊരുമിച്ച് പോവാ പർഞ്ഞ് വിളിച്ചാ ങ്ങനെ പോയി രസവായിര്ന്നു
ഉം ചേട്ടൻ തിരിച്ച് പോയോ
ഈ മാ അടുത്തായ്ച്ചോ
ഉം ചേച്ചി അവ്ടെത്തന്നെ ആന്നോ
ചേച്ചിക്ക് സ്കൂളി പഠിപ്പിക്കാൻ കിട്ടിയെടി
ആഹ്
എവിടാന്ന് വെച്ചാല് ഉം നമ്മുടെ അമ്പല ഉണ്ടല്ലോ മറ്റേ കല്യാണം നടന്നെ നീ വന്നില്ലല്ലോ അവന്റെ നമ്മുടെ കൂട്ടുകാരന്റെ ആ സ്കൂളില് പതിനൊന്നും പന്ത്രണ്ടിലും
ഉം
അപ്പ അവടെ പോയി തുടങ്ങി ചേട്ടന്റെ വീട്ടീന്നും വരും ഇവിട്ന്നും പോ തിങ്കൾ വെള്ളിയാഴ്ച അങ് ചേട്ടന്റെ വീട്ടി പോവും ന്നട്ട് തിങ്കളാഴ്ച രാവിലെ ഇവിടെവരും എന്ത് ഇവടന്ന് പോവും വീണ്ടും വെള്ളിയാഴ്ച അവടെ പോവും
ഉം ഉം
ആഹ് അവരൊക്കെ പാവാന്ന് തോന്നുന്നു അച്ച അച്ച അവടെ രണ്ട് ചേച്ചിമാ ഒര് ചേച്ചി ഒരനിയത്തിം പുള്ളിക്കാരന് രണ്ട്പേർടെയും കല്യാണം കഴിച്ചയാണ് ചേച്ചിക്കൊര് മോ ക്ക്ണവൻ ഒന്നിലോ രണ്ടിലെങ്ങാണ്ട് പിന്നെ അനിയത്തിക്ക് പ്പൊര് കുഞ്ഞാവ ജൻച്ച് ഇപ്പനിയത്തി അവന്റെ വടെ വീട്ട്ല ഭയങ്കര കൂട്ടൊക്കെയ അനിയത്തി വളർഞ്ഞെ വൾടെ ഡ്രസ്സൊക്കെ ഇവിടെ വെച്ചിട്ട് ഇപ്പ നിയത്തീടെ ഡ്രസ്സൊക്കെ കൊട്ത്തേന്ന് ഞാൻ ഇടത്തില്ലെടി നീ ഇട്ടോളാൻ പറ എടുത്ത് കൊടുത്തന്നല്ല
ഉം
ഉം ഞങ്ങ ഭയങ്കര കമ്പനിയാന്ന് കൂ വധികം പ്രായല്ലവർക്ക് ഓണ്ട് ആഹ് അവടെ ഇഷ്ടം പോലെ മ് അവര് അവർ അമ്മ നന്നിട്ട് ആഹാരൊക്കെ വയ്ക്കും വൾ മെലിഞ്ഞിരിക്കുന്നോണ്ടറിം കഴിക്ക് കഴിക്ക് കഴിക്കന്ന് പറഞ്ഞ് എപ്പഴും ന്തേലൊക്കെണ്ടായി കൊടുക്കും
ഉം
ആ ഹ് തിങ്കളാഴ്ച ഇവിടെ വരുമ്പം പുള്ളിക്കാരി മീനച്ചാറും മാങ്ങാച്ചാറും എല്ലാം ഇട്ട് കൊടുത്തു വിടും
ഉം
ഉം പ്പൊ പുള്ളിക്കാരിക്ക് കണ്ണിന്റെ ന്തോ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്ക.
ഉം
ങ്ങനെ പാങ്ങോ
ചേട്ടങ്ങനെ ഉണ്ട്
ചേട്ടനും കൊയ്പ്പില്ല പ
ഉം
പിന്നെ കൈച്ചോ നീ എന്ത് രാത്രികത്തേക്ക് ഫുഡ്
ഇന്ന് ചോറ് മീൻകറി ഇപ്പ തന്ന
രാവിലെ വെച്ചിട്ട് പോയോ
ഉം
രാവിലെ പോയി മീൻ മേടിക്കുവോ അതോ പിന്നെ ഫ്രി വെച്ച്
കൊണ്ട് വരുവെടി അപ്പൊ വെക്കും രാവിലെ പാട എനിക്ക് എട്ട് മണിക്ക് പോണം
ചോറ് കൊണ്ട് പോകുവോ നീ
ഇല്ല ടി വീടിന്ന് ഇവിടെന്ന് അങ്ങോട്ട് ഇറങ്ങി ഒന്ന് ഓടിയാൽ മതി രണ്ട് വീടപ്പുറം
അപ്പം പിന്നെ നീ രാവിലെ എട്ട് മണിക്ക് അവിടെ പോകുന്നത് എന്തിനാ
എട്ട് മണിക്ക് ചെല്ലണം
എന്തു ഇവിടെ അണ്ടി പരിപ്പിൻ്റെ പരിപാടിയാണോ
ഉം
എല്ലാം ഉണ്ടാക്കി വെക്കുവോ അതോ വില്പനയാണോ
അവരുടെ തന്നെ കമ്പനിന്ന് കൊണ്ടുവരും ബൾക്ക് ആയിട്ട് ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും വിക്കും കൊന്നട്ട്
ആഹ് എത്ര രൂപ ഒരു കിലോ അണ്ടി പരിപ്പിന്
പല വിലയാടി പല ടൈപ്പ് സൈസ് അനുസരിച്ചിട്ടാ
എന്നാലും എത്ര രൂപയൊക്കെയാ
ആയിരത്തി ഇരുന്നൂറ് തൊള്ളായിരത്തി ഇരുപത്
ഒരു കിലോയ്ക്കോ
ഉം
കച്ചവടം ഉണ്ടോ
ഒണ്ടടി കടേ വേടിക്കുന്നതിനെക്കാട്ടി കൊറവാടി ഇത്
ആഹ് നിനക്ക് എത്ര രൂപ കിട്ടും ശമ്പളം
എനിക്ക് പതിനഞ്ച്
പതിനഞ്ച് കിട്ടോ അപ്പൊ നിനക്ക് ലാഭം ആണല്ലോ വെറുതെയിരുന്നപ്പോരേ അവിട
ഉം വെറുതെ എന്ത് കൊറച്ച് ചെല സമയത്ത് ഏഹ്
കണക്കൊക്കെ എഴുതി കൊടുക്കണോ ഓഹ്
കണക്ക് നോക്കണം ബില്ലടിക്കണം ജി എസ് ടി നോക്കണം
മറ്റേ പഠിച്ചോ അതൊക്കെ
അവിടെ ഒരു തമിഴ് ചേട്ടനുണ്ട് പുള്ളിയായിരുന്നു ഇതിൻ്റെയെല്ലാം
ആഹ്
ഇപ്പൊ പുള്ളിയെല്ലാം പറഞ്ഞു അവിടെ എല്ലാരും നല്ല ഫ്രണ്ട്ലി ഒക്കേയാ പിന്നെ അയിന്റെ ഓണറിന്റെ മോനും
എന്റെ ഒരു ഒന്നേക്കാട്ടി ഒന്നോ രണ്ടോ വയസ്സ് പുള്ളി എല്ലാം പറഞ്ഞൊക്കെ തരും
അന്നാന്ന് എന്താ പറയാന് അടുത്ത നമ്മുടെ കൂട്ടുകാരി അല്ലെങ്കി ഇപ്പൊ സെറ്റ് ആക്കിയെനേ
ഉം ഉ അവർക്ക് തെങ്ങമ്മ ത്തൊക്കെ ഉണ്ട് കമ്പനി
ആഹ്
ഒത്തിരി സ്ഥലത്ത് ഉണ്ടറി
ആണോ അപ്പൊ പിന്നെ കൊയപ്പല്ല പുള്ളി കല്യാണം ഒക്കെ കഴിച്ചതാണോ
ഇല്ലില്ല
കാണാനൊക്കെ എങ്ങനെണ്ട്
നാല്ലയ കൊഴപ്പമില്ല
കൂട്ടാണോ നിന്നോടൊക്കെ നേര നേരത്തെ ജോലി ചെയ്ത് തന്നെ ക കൂടുതൽ ശമ്പളം എവി
മറ്റേടുത്ത് ഇതിന്റെ പകുതി പോലും ഇല്ലായിരുന്നടി
അവിടെ പക്ഷെ കുറച്ചുടി നേരെ നിനക്ക് ദൂരം ഉണ്ട്
എനിക്ക് ഇത്തിരി കൂടെ നടക്കണം ജംഗഷൻ വരെ നടക്കണം
എത്ര മണാവുമ്പോ അടയ്ക്കും
എനിക്ക് അടയ്ക്കുന്ന ഏഴ മണിയൊക്കെ ആവും എനിക്കൊരു അഞ്ചാര ആറു മണിയാകുമ്പോൾ എറങ്ങാ തിരക്കാണെങ്കിൽ ചിലപ്പോ ഏഴുമണിയവും
പട്ടിക്കുഞ്ഞിനെ അപ്പം
അവനകത്ത്
ഉച്ചക്ക് വരുമ്പോ ചോറ് കൊടുക്കൂ
ചോറ് കൊടുക്കും രാവിലെ ഞാൻ ഇടക്ക് ഒരു പത്ത് മണിയവുമ്പോ വരും ചിരുന്നേ രാവിലെ അപ്പ ഫുഡൊക്കെ കഴിക്കും
അപ്പഴാണോ നീ വരുമ്പോ ഫുഡ്ഡ് കഴിക്കുന്നേ
രാവിലെ അല്ലാതെ ആ സമയത്തൊക്കെ എനിക്ക് തിന്നാൻ തോന്നില്ല
അപ്പോഴത്തേന അവിടെ എട്ടര
എത്ര പേരുണ്ട്
ഒരു നാലഞ്ചു പേരുണ്ടായിതിനകത്ത് പിന്നെ അല്ലാതെ ഈ പണ്ടില്ല ആ പീസ് പോലെ വെളിൽ ഷെഡില് കുറെ ആന്റിമാരുണ്ട്
ആഹ് ആഹ് ആഹ് അണ്ടിയ പീസ് എന്താ ഫുഡ് കഴിക്കുന്ന ജോലിയായി
ഞാനും ഇനി നല്ല തൊഴിലുറപ്പിന് പോകുമ്പോ ഓടി സർക്കാർ പൈസ കിട്ടുവല്ലോ ശരി ഇടി മഴ എങ്ങനെ ഉണ്ടാടി
മഴയുണ്ട് നീ മറ്റേ കോച്ചിങ്ങിന് പോന്നില്ലയോ
ഒണ് ഇന്ന് പോയിട്ട് വന്നോ നാളെ എനിക്കാരു പരീക്ഷയുണ്ട് ശനിയാഴ്ച
വല്ലോം കിട്ടോ
അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല നമ്മള് പോയി പരീക്ഷകളൊക്കെ എഴുത
ഇനി വേറെ എന്തെങ്കലും കോഴ്സിന് പോവുമ്പോ എങ്ങനെണ്ടാവും
ചെിലപ്പോ പോവായിരിക്കും എന്തിനേയിലും
മ്മ് പോയി ജോലി മേടിച്ച് കല്യാണം ഒക്കെ കഴിക്ക്
കല്യാണം ഇനി ഇപ്പോയൊന്നും പത്തിരുപത്തൊമ്പത് വയസ്സായിട്ടേ ഉള്ളൂ ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസായിട്ടേ ഉള്ളൂ
അതാ അംഗിള് പറഞ്ഞല്ലോ ഇനി മൂന്ന് വർഷം കഴിഞ്ഞ കെട്ടിക്കത്തോള്ളന്ന്
അന്നങ് നാണം കിടുത്തന്നെ
എടി ഫോട്ടോ ഒന്നും കിട്ടിയില്ല്യോടി നമ്മള് ഒരുമിച്ച എടുത്ത ഒന്നും?
ഇല്ലടി ഇല്ല ഒന്നും കിട്ടിയില്ല.
ഉം ആ നിങ്ങടേ ആ പ ഒരു മാസം ആയില്ല്യോടി
ഒരു മാസം കഴിഞ്ഞ് ഒരു മാസം കഴി
ആഹ് ആൽബം ഒന്നും എന്നിട്ടും ഒന്നും ത് അയച്ചൊന്നും തന്നില്ല
അല്ലാതെ ര ഒരു വീഡിയോ അവരുടെ വീട് എനിക്ക് അവരുടെ വീട്ടീ ആ ചേട്ടന്റെ വീട്ടി ന്ന് സാനയച് കാണിചെരാം നിനക്ക് ഞാൻ ഫോൺന്നൊന്നും ആയച്ചില്ലാരുന്നോ?
ഒരു വീഡിയോ ആയച്ച് തന്നാരുന്ന്
ആഹ് അതെ നമ്മള് അന്നടുത്ത് ഒന്ന് പടം പിടിക്കാവന്ന പുള്ളിക്കാരനില്ലേ? ഇവിടെ അയാളതേ അയച്ചുള്ളൂ.
ഉം
ബാക്കി ഞാൻ ആ ചേട്ടന്റെ വീട്ടീന്ന് അയച്ചത് ഞാ കാണിച്ചു തരാം. മഴ ഉണ്ടോ ടി അവിടേ
മഴേ ഞ്ഞുഒള്ളൂ
തുണിയൊക്കെ പ്പ കഴുകീട്ടൊണക്കും?
വാഷിംങ് മെഷീൻ ഒട്രീ.
ഒഹ്.. എന്തോ വേണം? യന്ത്ര സൗകര്യത്തോടെ ജീവിക്കുന്നൊരു കുട്ടിയാണല്ലേ.
ഉം ഞങ്ങളിവിടെ താമസം മാറിയിട്ട് ആദ്യം വാങ്ങിയതതാ കാര്യം അവന്റെ ജീൻസൊക്കെ എനിക്ക് കഴ് വാൻ ഭയങ്കര പാട്. ഞാ ഇവടെ കൂട്ടി കു ജട്ടി ഇട് വാര്ന്നു അവന് ഡെയിലി വേണ്ടേ പാന്റും എല്ലാ ദവസോം
ആ ഹാഹാ
എന്തിന് വാഷിംങ് മെഷീൻ വാങ്ങി. അവർടെ വീട്ടിലുണ്ടായിര്ന്നു അഓണ്ട് വനും ബുദ്ധിമുട്ടായിര്ന്നു ഇല്ലാത്തപ്പം.
എത്ര രൂപയേര്ന്നു
ഇരുവത്.
ആഹ ഹാ. പിന്നെ ടിവിയുണ്ട് ഇപ്പോ ആ ടി വി മേടിച്ചു
ടി വി വാങ്ങീല. ടി വി ഇവടെ ഉണ്ടായിര്ന്ന്‌.
ആഹ ഹ. അവിടെ പിന്നെ എവിടെട്ടൊണക്കും?
ഒരു റൂമ് ഫ്രീയായിട്ട് കിടക്കുന്നേന് അധി ആശ കെട്ടിയിട്ടിട്ടുണ്ട് ഇഷ്ടംപോലെ അതിനകത്തങ്ങ് വിരിച്ചിട്ട് ഫാനും അങ്ങിടും.
ഡെയ്ലി ഡെയ്ലി നീ തുണ്യയുകോ
മൂന്നോസം കൂടുമ്പോ ഇടത്തൊള്ളടി ഇല്ലെ നഷ്ട്ടവ.
ആ അല്ലാതെ നമ്മള്പ്പോ വെർ അധികം നീ ഇപ്പ പോവാൻത്തന്നെ കഴപ്പന്ന് ഒരു ഡ്രസ്സ്ല്ലേ എന്റെ ഡ്രസ്സ് ജസ്റ്റ് ഷാമ്പൂ വാഷും ചെയ്തിട്ടാ പോരെ
എടി ഇപ്പ ഞാൻ ഇവിടെ ഇത്രയും അടുത്തൊക്കെ ആയതോണ്ട്, അത്രേം നല്ലിയൊന്നും ഇട്ടോണ്ട് പോവത്തില്ല.
ആഹ്
അതും അങ്ങനെ പൊടിയാവത്തില്ലന്നൊന്നും അല്ല. ഇപ്പർഞ അവിടെ പാക്കിങ്ങും കാര്യോക്കെ വരുമ്പോ, പ്പ നമ്മ തെ നല്ല തെ ആ നൂറ് കിലോ, അഞ്ഞൂറ് കിലോയൊക്കെയായിരിക്കും പാക്കെയ്യാൻ. അപ്പ വ്ടത്തെ ആന്റിമാരൊക്കെ തന്നെ പിന്നേം അപ്പൊ നമ്മള് ഹെല്പെയ്യും.
സഹായിക്കും.
ഉം എല്ലാരും പണ്യേയ്യുമ്പം നമ്മള് വെറുതെ ഇരിക്കുമ്പോ ഒരു ഇമേജ് കളയണ്ട
ആഹ് നല്ലയാടി. ഉം. നീ പ്പ നിന്നെ കാണാൻ സുന്ദരി ആയിട്ടുണ്ട് അന്ന് അന്ന് അവളും പറഞ്ഞാര്ന്നു
ഞാ പല്ലേ കമ്പിയിട്ട്. നിന്നോട് പറഞ്ഞ?
ഇല്ല
നീ കണ്ടില്ലേ ഫോട്ടോയില്
ഇല്ല
പല്ലേ കംമ്പിയിട്രീ.
എന്ന്?
ആഹ് രണ്ടാഴ്ച.
കൊള്ളാടി. എങ്ങനുണ്ട് ട്ട് ട്ട്.
അയ്യോ ആദ്യത്തെ രണ്ടു ദിവസം ഒന്നും പറയണ്ട ഇപ്പഴും മര്യാദിക്ക് ചവച്ചഴിക്കാൻ പറ്റൂല എന്തോ ഒരു, ഒരു പല്ല് കേടുണ്ടായിരുന്നെടി. അത് കാണിക്കാൻ പോയതാ.
ആഹ് ന്നട്ട്
അം.